ഏഹ്
ലോ
ഏണ്ടോ
ഏ ഇല്ല ഇല്ല എന്റെ കോള് കഴിഞ്ഞതാ
ആണോ
ആ
ഞമ്മളിങ്ങനെ അ അറിയില്ലല്ലോ ഒരാളെ ഞമ്മള് ഡ്യു എനിക്ക് അവ് മൻസ്സ്ക്കൊരു ബുദ്ധിമുട്ട്
എങ്ങനെ
ഞമ്മള്ങ്ങനെ വിൾക്ക്യാത്തതല്ലേ അത്പ്പോ ഇങ്ങൻത്തൊരാ സിറ്റുവേഷൻ ആയ് വിൾക്കുമ്പൊളെ ഒരാളെ ബുദ്ധിമുട്ടിക്കാണോന്നൊരു ഫീലിംഗ്
ആ അല്ലല്ല അമ്മള് ഫ്രീ ആയോണ്ടല്ലേ നമ്മള് പ പർഞ്ഞിട്ടല്ലേ നമ്മള് വിളിക്ക്‌
ആ പിന്നെ ഇങ്ങളേടെ നാട്ടിലെ ആ സൗണ്ടിലേ ഏ പിന്നെ ജന്തുനെ എന്താ പറയാ
ചിവി ചിവീടാൻ തോന്നണട്ടെ കാരണം നമ്മളെവിടെ അങ്ങനത്തെ വലിയൊരു പടപട സൗണ്ട് ഒന്നുംല്ല
ഓ ഇവിടെ ഭയങ്കര സൗണ്ടായി
ആ ചില ഏരിയയിലൊക്കെ അങ്ങനെ ഒക്കെ നമ്മള് പോകുമ്പോൾ ഒക്കെ കേൾക്കലുണ്ട് പക്ഷെ ഇവടെ അങ്ങനെ കേട്ടില്ല ഇവടെ എപ്പഴെങ്കിലൊക്കെ ഒന്നൊക്കെ എങ്ങനെ കേക്കാന്നല്ലാതെ അവിടത്തെ പോലെ ബലിയ സൗണ്ട ഒന്നുംല്ല
എല്ലാം കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താ
ആ ഇവിടെ മായ ആയാല് തവള ഇണ്ടല്ലോ തവളകളെ സൗണ്ട് ഭയങ്കരയിട്ട്ണ്ടാവും
ആ ആ ഇവിടെ തവള ഇല്ല ഈഒരുസാധനം ഭയങ്കര സൗണ്ട് ആയിരുന്നു അതാ ഞാൻ റൂമിലെ ഇരുന്നേ കുളിക്കാനും സ്കൂൾ വിട്ടു വന്നതല്ലേ
ആ...
വന്നപ്പോ
ഉം
ഇറങ്ങിയതാ നല്ലോണം കേൾക്കുണ്ടല്ലേ
ആ ഇപ്പല്ല നേരത്തെ നല്ല സൗണ്ട് ആയിരുന്നു
ഉം അത് ഭയങ്കര നോബ് ആയിട്ട് ഓൾക്ക് ഞാൻ പറയും ഇത്തിരി പോന്ന സാധനാ എ ങ്ങ ഇന്ത സൗണ്ട് എന്തോരോ സൗണ്ടാ ഭയങ്കര സൗണ്ട
ചീവീടോ വേറെ എന്തൊക്കെയോ എന്താ പൂത്താൻകീരിയോ?
അഹ് ആ അങ്ങനെ കേട്ടക്കുന്ന കേട്ടോ ഞാനും കേട്ടക്കുന്നൻ പേരും പുത്തകിരി
ആഹ ആഹ
ഇവിടെ മെയിൻ അയിന് പറയുന്നത് അണ്ടിക്കിരി എന്നാ
ഹാ ഹാ ഹാ
അയ്യോ കേൾക്കാൻ രസമുണ്ടല്ലേ
അഹ് അണ്ടിക്കിരി
കിരി കിരി എന്നു പറയും പക്ഷെ എന്നാലും അധികം എല്ലാരും പറയുന്നകേൾക്കാണ് അതെ പേരാണ്
ആഹ ആഹ
ഉം പിന്നെ മഴ നിന്നോ
അപ്പൊ ചെറുതായിട്ട് എങ്ങനുണ്ട് വലുതായിട്ടൊന്നും ഇല്ല ചെറിയൊരു പാറ്റൽ
ഉം മഴ പെയ്താൽ തുണികൾ ഉണങ്ങാനാണ് പണി
ആഹാ, ഇപ്പൊ കുറെ ഇന്നലെ ഹസ്ബൻറ് അവിടുന്ന് വന്നിട്ട് ഒരു രണ്ട് രണ്ടും ബാഗിക്ക് സാധനം ഇണ്ടേനി
അവരുവരുന്ന അന്ന് നല്ല പണിയായിരിക്കും
ആഹാ അതുവരെ നല്ല വെയിലായിനി
ആഹാ അലക്കീട്ടപ്പോ
ആഹ
മഴ ഇത് ആഹാ മെഷീനില്ലേ
ആ ഉണക്കീട്ടായാലും എന്നാലും ചിലതൊന്നും നമുക്കിവിടെ ശരിക്കായി കിട്ടൂല്ലല്ലോ
ഏ ട്രിവാൻഡ്രം പോണംന്ന് പറഞ്ഞ പോയ്
ആഹ് മഴയായാലും എങ്ങനൊയാലും ഒരു തണുപ്പായിട്ട് ഇങ്ങനെ ഇണ്ടാവും
തണുപ്പ്ണ്ടോ
ഉം ചെറുതായിട്ട്
ഇവിടെ നല്ല തണുപ്പായിപ്പോ ഇപ്പൊ മക്കക്കോക്കെ ചുടള്ളം വേണം കുളിക്കാന്
ആഹ് ഇബടെ അങ്ങൻത്തെ ആ ഒരു ഇതീക്കൊന്നും എത്ത് ഇല്ല എന്നാലും തണ്പ്പാണ്
ഇവിടത്യാശം തണുപ്പായി
ഉം ഒരോട്ത്തെ വെള്ളത്തിന് നല്ലൊരു തണ്പ്പ്ണ്ടാവല്ലോ
ആഹ് ഈടെ ചൂടുകാലായ നാട്ടിന്ന് എല്ലാരും വെരും അവടെ ചൂടാവണ സമയത്ത്
അപ്പൊ ഇവിടെ വന്നാ പറയും നല്ലൊരു സുഖാണ് ഇവിടെ വരുമ്പോന്ന്
ആഹ്
മലപ്പോറത്ത്ന്നും കാച്ചി നിക്കാട്ടിന്നൊക്കെ വെരും
എന്തേ
പിന്ന
ന്നെ എന്തൊക്കാണ്
ബി കിച്ചൂ വെള്ളോയിച്ച്ക്ക്‌ണോ
കൊറേ ചൂടെള്ളം വേണം
ആ പൂച്ചേനെ അവ്ടെ വെച്ചിട്ട് പോ ചുടെള്ളം വേണോ അതാ പറഞ്ഞ തണുപ്പായി
ആഹ്
തണുപ്പുടിച്ച പിന്നെ ആഹ് മഴപെയ്താ പിന്നെ തണ്പ്പാ
ഞാൻ ഒരു മക്കളൊക്കെ മക്കള്ളും കുളിയ്ക്കും പിന്നെ ഇക്ക് പി ഓക്കെ
അപ്പൊ തലേലൊഴിക്കാൻ ചുടുവെള്ളം പറ്റൂലല്ലോ.
ആഹ് അപ്പൊ തണുപ്പടിച്ചിട്ട്
ആഹ്
ചെറുതായിട്ട്
ചൂടുവെള്ളത്തില് കുഴിച്ചത് ആ ഡെലിവറി സമയ
ആഹ്
അതാകെ കൂടി ങ്ട്ട് പുഴുങ്ങിട്ക്കല്ലേ ഹ് ഹ് ഹ് ഹ്
സത്യം
ആഹ്
അതൊരു പുഴുങ്ങലാ ഹ് ഹ് ഹ് ഹ് അയ്യോ അതൊരു പഴുങ്ങല് ഒന്നാ ന്നാന്തരം പുഴുങ്ങലാ
നാടക്കാ വെയ്യ
ഉം ശരിക്കരു പ്രസവ വേദനല്ല അപ്പൊ ഓർ
ആഹ് ഇതലോചിക്കുമ്പോളാണ് വല്യ പ്രശ്നം ആ ഒരു കുളി ഉണ്ടല്ലോന്ന് ആലോചിക്കുമ്പോളാ
പ്പകുളി
ഉം
അവിടെ നാല്പത് വരെ നല്ല ഒന്ന്
ആഹ് ഇവിടെ. ഇവിടെ നാപ്പ മുപ്പത് വരെല്ലേ. ഇവിടെ ഏഴ് പതിനഞ്ച് അങ്ങനൊക്കെ
ആഹ്
അങ്ങനെ ആൾ വന്നു നമ്മളെ കുളിപ്പിക്കുവല്ലോ അവിടൊക്കെ അങ്ങനെണ്ടോ
ആ നാട്ടില് അങ്ങനെ ഏ എണ്ടല്ലോ
ആ അങ്ങനെ ഈ ഒസാത്തിന്നൊക്കെ പറയാം നമ്മളെ കുളിപ്പിക്കണേ ഓര് വരും നമ്മള് പരണോസൊക്കെ ഓല് വരും പക്ഷെ നാല്പ്പത് വരെ ക്കൊ ഉണ്ടോന്ന് ഇൻക്കറിയില്ല. അമ്മളവിടെ ഇവിടക്കെ ഏഴ് പതിനഞ്ച് അങ്ങനക്കെ കെ പിന്നെ അമ്മള് സ്വന്തായിട്ട്ന്നെ
ആഹ് കുളിക്കുലെ. ഫസ്റ്റ്തത്തിനൊക്കെ ഭയങ്കര ഒരു
ഇപ്പൊ ഓരോന്നുല്ലല്ലോ. പ്പയ്നായിട്ട് ഹോസ്പിറ്റലല്ലേ
ആഹ്
പ്പൊവിടക്ക ഫുള്ളതന്നെ എല്ലാ അങ്ങാടിയിലും അതന്നെ
ആ് ഹോസപിറ്റലില് പോവ അലെ
ആഹ് ആഹ്
തുല്ലാകുമ്പോ എങ്ങനെ ഒരാഴ്ചത്തെ ഞമ്മള് കൊടുക്കുന്ന പോലെ ആയിരിക്കുംല്ലേ
ആ മ്മള് ഒരു പാക്കേജ്ണ്ടാവും ഇത്ര നാല്പ്പതൂസം പയ്നഞ്ചൂസം
ആഹ് ആഹ് അ
അയ്ന് ഇത്ര ഒരുത്ണ്ടാവും
ആഹ് അത്യാവശ്യം വരുന്നുണ്ടോ അവിടനെ
എങ്ങനെ ഇതോ പൈസേ
അ
പൈസ എങ്ങനെയാന്ന് ഇൻക്കറീല മ് നമ്മള് തരെ അങ്ങൻത്തെതില് പോയോക്കില്ല
അല്ലെ ഇപ്പൊ പ്രസവം നോക്കാൻ വരുന്നവര് സംബന്ധിച്ചിട
ആഹ് ആഹ് ആ ഇപ്പ നമ്മള ഇവിടെ നമ്മളെ ഇവിടെക്കപ്പ എത്ര ഓരോ ദിവസം ഓ അമ്മളീം കുട്ടിനുംപാട് അഞ്ഞൂറോ അങ്ങനെ എന്തുവാണ് ഒരു ദിവസ
എ എ
ഇതാവുമ്പോ മ്മള് ഫുഡ് എല്ലാം അവിടെ കഴല്ലോ
അതെ. അപ്പൊ
പക്ഷെ ഇൻക്ക് തോന്നണ അവിടെ അവിടെയാണ് തോന്നണെ
നല്ലതോ
കൂടെള്ള ആൾക്ള്ള ഭ ക്ഷണും എല്ലാണ്ട്. ആഹ് പിന്നെ അങ്ങൻത്തെ ചികിത്സകള് ചികിത്സായിട്ട് എല്ലണ്ട്. നമ്മുക്കിപ്പ ഇവിടെ അങ്ങനെ ആ ഒരു ഉഴിച്ചില് മാ ത്രല്ലേള്ളെ വേറൊന്നുല്ലല്ലോ
അ അതെ ഇത് പറിയുമ്പോ പിന്നെ എ കുട്ടീനെ കുളിപ്പിക്കലും, ഫുഡ്ണ്ടാക്കലും വീട്ട പെറുന്ന അങ്ങനല്ലേ
ആ ആ അങ്ങേ പിന്നെ പിന്നെ ണ്ട്ട്ടോ അയ്നായ്ട്ട് നേഴ്സ്ന വെക്കണോല അങ്ങനെയു
അ
അവിടെ എന്റതാത്തക്ക് അങ്ങനെ ഒരു ആള് വന്നതേനി ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ അത് അന്നേ അതിപ്പോ മൂന്ന് വർഷൊക്കെ ആയി അന്ന് ഒരു ദെവസത്തിന് ആയിരം അങ്ങനേനി
ആയിരംല്ലേ അതെവിട്ന്ന ആള് വന്നേ
അത് ഇവിടെ പാലക്കാടോ അവിടെ അവിടെ എവിടെന്നോ ഒരാള് വന്നതാ
ഉം
ഇവിടെക്കെ അവിട്ന്നൊക്കെ അവിടെ തൃഷ് തൂര് അവിടെന്നൊക്ക ആള് വരുന്ണത് അവിടടെള്ള ആൾക്കാരാ പക്ഷോർക്ക് ഇവിടെ നിന്ന് അമ്മളവിടെക്ക പരിചയായ അങ്ങനെണ്ടാവൊല്ലോ ഓരെ ന്നാട് അവ്ടക്കർക്കും താമരശ്ശേരി വയനാട് അവ്ടന്നൊക്കെ
ആ ഞമ്മളറിയുന്ന ആൾക്കാര് കൊറേ ഇണ്ട് ഇവ്ടെ പോകുന്നത് അങ്ങനെ പ്രസ് വർക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാര് ഒരുപാട് ആൾക്കാരുണ്ട് അ
ഓരോരുത്തർക്കും ഓരോ ജോലിം പിന്നെ വേറെന്തക്കെ മഴ മൂടി മൂടി വര്ന്ന്ണ്ട് ചാറാൻ തൊടങ്ങി
അങ്ങനെ അവിടെ എങ്ങനെ അങ്ങൻത്തെ ചികിത്സകളൊക്കെ
ഇവടെല്ലട്ടോ ഇ ട ആ ഒരു പരിപാടി മാത്രല്ല
ഒന്നുംല്ലേ
ഇവടെ ഇണ്ട് ഇങ്ങനെ വീട്ട്ത്തോലന്നെ നോക്കാ
ആഹ് ആഹ് അങ്ങനെ
പക്ഷേ ആളെ വെക്കുന്നാ പരിപാടില്ല
ആ
വീട്ട്ല് നിന്ന് നിന്നന്നെ നോക്കാ
ആ
പിന്നെ രണ്ടാമത്തെ പ്രസവ ഒക്കമ്മന്നെ ആഹ് വീട്ട്ത്തോലന്നെ പൊറത്ത്ന്ന് ആളെ വിളിക്കലില്ല
നമ്മള ഇവിടെക്ക ആ പണ്ടൊളി ആ ആ പണ്ടേള്ള ഒരാളന്നെ അവുടെള്ളത് പക്ഷെ ഇഞ്ഞ് ഇഞ് ഓരെ കാലക്കെ കഴിഞ്ഞാ പിന്നെ ആളില്ല
ആഹ് നിക്കിട്ടോ കട്ടാക്കട്ടെ